ഉം
ആഹ് ആഹ് കേക്കുന്നു എടാ പറഞ്ഞോ എന്താണ്ട്?
ആഹ് നല്ലത് തെരക്കൊക്കെ കഴിഞ്ഞോ? ഉസ്
ഉം ആഹ് സ്കൂള് വിട്ട് വന്ന് പുള്ളാര് ട്യൂഷന് പോയി.
ആഹ് ആഹ് ആഹ്
ആഹ് അതെല്ലാം കഴിഞ്ഞ് അടുത്തല്ല കൊറച്ച് ദൂരെയാ ഞാൻ ടൂ വീലറുണ്ട് അപ്പൊ അങ്ങ് കൊണ്ടായാക്ക്
ആഹ് നിങ്ങള് പോയി കൊണ്ട‌രും വേണ്ടി വരുംല്ലേ
ആഹ് ഞാനാ കൊണ്ടക്കേം കൊണ്ട്‌ വരെയൊക്കെ ചെയ്യ്ന്നത്
ഏഹ് എത്ര മണിയാവും വരാൻ? ആഹ്
ആഹ്
അവരെത്ര എത്രാം ക്ലാസ്സിലാ പഠിക്കണെ മക്ക്
ഒരാള് മൂന്നിലും ഒരാൾ ഒന്നിലും അവ് ആഹ് അവിടെ എത്ര പേരുണ്ട്?
ഇവിട മൂന്നാള്. മൂന്നാള്ണ്ട്. ഏഹ് എട്ടാം ക്ലാസിൽ എട്ടില്, ഏഴില്, നാലില്
ശരി.
ആഹ് പിന്നെ എന്ത? മൂന്ന്‌ മോന് ആൺകുട്ടികള ആഹ്
മൂന്ന്‌ ആൺകുട്ടികളാല്ലേ എനിക്ക് ര ണ്ട് പെൺകുട്ടികള്. ഇവിടെ ഞങ്ങളെ ഇക്കാടെ അ നിയന്റെ ആഹ് അനിയന് നാലും ആമ്പുള്ളേരാ.
ആഹ് ആഹ് കാത്ത് നിക്കുമ്പോ ആണ് തന്നെയിക്കാരം.
ഏഹ്
കാത്ത് നിൽക്കുമ്പ്ളെ നാലാമത് പ്രഗ്നന്റ് ആവുമ്പ ഞമ്മള്ങ്ങനെ കാത്ത്
ആഹ് അതാ ഇവര് അങ്ങനെ കാത്തിരുന്നതാ പക്ഷെ കിട്ടീല്ല.
ആഹ് അതാണ് ഉംഹ്
ബിജോ ലൗ മേരേജ്ക്കൂടാര്ന്ന് എല്ലാ അടിപ്പിച്ച് അടിപ്പിച്ച്. ഉംഹ് അല്ലേ ഗ്യാപ് ഇല്ല ഒരു വയസ് സിനും ആറു മാസോ ഒമ്പത് മാസത്തിന്റെകെ ഗ്യാപ്പെ ഉള്ളൂതാൻ അങ്ങനെ അടിപ്പിച്ച് ആഹ് ചെറിയ ചെറിയ മക്കളാ അങ്ങനെ നാലും ആൺപിള്ളേര്. അമ്മള് പിന്നെ രണ്ട് പെമ്പള്ളേരായപ്പഴേ മതി. ഞാണാണെങ്കിലും പെണ്ണാണെങ്കിലും തീരെ വേണ്ട
ആഹ് മതിയാക്കി
സിസേറിയനാ
ആഹ് സിസേറിയനായിരുന്നു
ഏഹ്
ഉ ഹും കുറെ പാട് പെട്ടു മൂത്തയിനെ എടുത്തു വെച്ചോണ്ട് എളയതിനെ ചുമന്നോണ്ട് നടന്ന കുറേ പാട് പെട്ടു ആ വയ്യ മതി. ആ രണ്ട് രണ്ട് വയസിന്റെ ഗ്യാപ്പ് ഞാൻ രണ്ടാ അ മൂ ത്തെ മോൾടെ രണ്ടാമത്തെ ബർത്ത്ഡേയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് രൺ ണ്ടോസം കഴിഞ്ഞിട്ട് പോയി അഡ്മിറ്റായി സിസറിയൻ എന്നെന്നേകയിഞ്ഞ്. ബർത്ത്ഡേടെ അന്ന് ചെല്ലാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പറ്റ ത്തില്ല മൂത്ത മോൾഡ ബർ ത്ത്ടെയാണ് അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തൊള്ള്
ഏഹ് അന്നാണെങ്കി നിങ്ങക്ക് രണ്ടും ഒന്നിച്ചാണ്ട് കഴിക്കേര്ന്ന് ഏഹ്
ആഹ് ഉം
ഉം അത് ഒരാള് രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും ഒരാൾ ഇരുപതിലും ഒരാള് കൊറോണ സമയവും ഒരാള് പ്രളയവും
ആ രണ്ടും രണ്ട് ദൂരന്ത
ആ അത് അതും നല്ല കട്ടയ്ക്ക ടൈമിലായിരുന്നു. മറ്റേ പ്രളയം നല്ല കൂടി നിന്ന് ഭയങ്കര ഇതായിട്ട് നിന്ന ടൈമുണ്ടല്ലോ ആ ടൈമിലാ ഞാൻ മൂ അ പതിനെട്ടില് ഉം പതിനെട്ടില് അന്നാണ് ഞാൻ എൻന്റെ മൂത്ത മോളെ പ്രസവിക്കുന്നത് അപ്പെഴെ എന്റെട്ത്ത് നേഴ്സുമാര് വന്ന് ചോദിക്കുമായിരുന്നു വല്ലോ അറിയുന്നുണ്ടോ പൊറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ
ഏഹ് ഞങ്ങളൊക്കെ പോയിന്ന് പ്രളയ പ്രള പ്രളയം കൊ ണ്ട് ഞങ്ങളൊക്കെ വീട് വിട്ട് പോ
ആണല്ലേ
ഉം ഞങ്ങളെ പുഴയും പാടും ഏകദേശം ഒന്നായിട്ടാണ് അപ്പൊ ഈ പുഴ ന പാടം നിറഞ്ഞാല് പുഴ നിറഞ്ഞാൽ പാടും പൊഴ ഒന്നാവും
ആഹ്
ഞങ്ങൾക്ക് വലിയ ബു ദ്ധിമുട്ടില്ല വേറെ അടുത്തുള്ളൊര്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ എല്ലാരും പോണന്ന് പറഞ്ഞപ്പള് ഞമ്മളും
ആ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സേഫ് ആയിട്ട് പെട്ടെന്ന് മാറുന്നതാ നല്ലത് ഉം ഇപത് തന്നെ കണ്ടില്ലേ വയനാ ട്ടിലേക കാ
ആഹ് ഓഹ്
ഇതൊക്കെ ഓരോ വർഷവും ഓരോന്നല്ലേ
ഉം ഉം
ഉം
ത്ത അതുപോലത്തെ പ്രളയം പിന്നെ ഉണ്ടായിക്ക്ണ് തോന്നണ് അന്നൊന്നും ഞമ്മള് ഇവിടെ വന്നിട്ടില്ല ഇന്നെ കെട്ടിച്ച് വിട്ടില്ല ഉം
ഉം ആ അങ്ങനെ അതേപോലെ തന്നെല്ലായിരുന്നൊ കൊറൊണടെ ഞാൻ ഇന്ന ലെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടപ്പം ആദ്യം കൊറോണ ടൈമില് ഇങ്ങനെ ഓരോരുത്തരെ ഓടിച്ചിട്ടൊക്കെ പിടിക്കുന്ന സീനുകളൊക്കെ ഉണ്ടല്ലോ മറ്റേ ഹെലി പാഡ് വച്ചി ട്ട് മൊത്തം വീഡിയോ എടുത്ത് അതിന്റെ പുറകെക്കെ പോ വീഡിയോ ഇന്നലെ ഞാ ഇതൊക്കെ കണ്ടിട്ട് ഞാനിരുന്ന് ചിരിക്കേം ചെയ്യ്തതാ ഇപ്പ നമ്മുക്ക് കാണുമ്പോ അത് ചിരി അന്ന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഈ പ്രസവ സമയത്ത് തന്നെ ആരെയും ഹോസ്പിറ്റലിൽ കേറ്റതില്ല എന്നൊക്കെ പറഞ്ഞ് നടപ്പാ ആഹ് കാരണം ബയിസ്റ്റാൻടേഴ്സിനെ പോലും പറ്റത്തില്ല മൂത്ത മോള കൊണ്ടുവരാൻ എന്റെ മൂത്ത മോളാണെ ഞാനില്ലാതെ നിക്കത്തേ ഇല്ലായിരുന്നു ആ ഒരു സിസേറിയൻ ചെയ്യുന്ന ആ ഒരു ത് ഏ ദിവസം മാത്രമാണ് എൻറെ മൂത്ത മോളൊന്ന് മാറി നിന്നത് ആ അല്ലാതെ അവള് മാ കൊയ്യട്ടെ ഇല്ല ആഹ അത് ഞങ്ങൾക്ക് മൂന്ന് വർഷം കാത്തിരുന്നിട്ട് കിട്ടിയതു ആയിരുന്നു അപ്പ അതിന്റേതായ ആ ആ അതിന്റെതായ ഒരു കൊഞ്ചലും ഇതാ ഞാൻ കൂടുതലും ഉണ്ടായിര്ന്നു ആഹ അങ്ങനെക്കെ ഏ ഔ പിന്നെ വെറെന്താണ്ട്
വെറെ എങ്ങനെ നല്ലത് നിങ്ങളെ ഹസ്ബൻഡ് നാട്ടില്ല്ലേ
ആ നാട്ടിലുണ്ടടാ ഇവിടെ ബിസിനസ്സ
ആ നിങ്ങളെ ഫാമിലി ആ ഞങ്ങള് ഇബടെ ഓട്ടർഷ ഓടിക്ക നമ്മള് നാട്ട്ല്ല ഓട്ടോറിക്ഷ ഉം ഫാമിലിയായ നിങ്ങള് നിക്ക്ണേ ഫാമിലി ഒന്നിച്ചാണോ നിക്ക്ണോ
അല്ല അല്ല ഇക്കാടെമ്മണ്ട് പാപ്പ ഇല്ല പാപ്പ മരണപ്പെട്ടതാ അത് ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ മരിച്ചു
ഏ നിങ്ങള് മുസ്ലിംസ് സ
ആഹ മുസ്ലിംസാ ഹ ഹ
അല്ല ഷീബാന്ന് കണ്ട പ്പ അയിനാ ചോയിച്ചേ
ശീബ എന്നുള്ളത് എന്റെ പേരല്ല ഇതെന്റെ ഉമ്മിയുടെ പേരാതിനകത്ത് കിടക്ക്ന്ന ഉം ആ അതെ എന്റെ പേര് ജിസ്മി
ആഹ ഉ ഞാൻ ചോദിച്ചോൊണ്ടന്ന് തോന്നല്ലട്ടാ
എന്താ തോന്നല്
അല്ല പേര്ണ്ടപ്പോള അങ്ങനെ അതാണ് അച്ഛനൊ അമ്മയോ കൊണ്ട് ചൊറി
ആ അത് ശരി അയില്ല ഇപ്പൊ ഹിന്ദുക്കാൾക്കും മാസ് ത് ഇങ്ങൾക്കും ഒക്കെ ഉണ്ടല്ലോ രണ്ട് കൂട്ടാർക്കും ഉണ്ട് ഈ ഒരു പേര്
ഏ ഞങ്ങൾ തങ്ങന്മാരന്നു തങ്ങന്മാരറിയില്ല ആ ആ പിന്നെ ചായവിടെയൊക്കെ കഴിഞ്ഞ
ചായ കുടിയൊന്നും കഴിഞ്ഞില്ല ഞാൻ ചായ കുടിക്കാറില്ല പക്ഷെ ചായ ഇടണം ഇവിടെ ഉമ്മാക്ക് വേണ്ടി ഇടണം അത് ഇന്ന സമയൊന്നൊന്നു ഇല്ല ഞന് ഇനിപ്പോ താഴോട്ട് തുടങ്ങി ചെല്ല്പഴത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും
നിങ്ങളമ്മ ഹസ്ബൻറ്റിന്റെ അമ്മ എപ്പള്
എ ഇവിടെപ്പ ഞങ്ങളെ ഹസ്ബൻറ്റിന്റെ ഉമ്മ
ആ ആ
ഉമ്മി വാപ്പിയൊക്കെ വേറെ ഞങ്ങളെ വേറെടെ അവിടെ ആ ഞങ്ങളെ വീട്ടിൽ ആ ഇത് പയിക്കാടോ
ആ ആ
വേറെന്താ
പിന്നെ വേറെന്താ ഉള്ളത്
ഉ മ ട്യൂഷന് പോയിട്ടില്ല അത ഇവിടാ കളിക്ക ട്യൂഷന്ന്നും ആക്കിയിട്ടില്ല ഇ എസ്‌ലിലൊക്കെ ആവുമ്പോ ആക്കാം വേണം
ആ ശരി ഉം ഉം തനിയ അങ്ങ് പഠിച്ചോളു അല്ലേ സ് ഉം ഉം
അതേ അവര് ഇവിടെ പൊറത്തുണ്ട് അടുത്ത് അയൽവാസി കുട്ടികൾ വന്നപ്പളെ ഇതുവരെ നല്ല മഴയ മഴയായിരുന്നു ആ ആഹ് അടുത്തൊക്കെ നല്ല മഴയായിരുന്നു അപ്പൊ ഇവിടെ ആഹ് നല്ല മഴ ഉണ്ടായിരു
ഇവിടെ ഇവിടെയൊന്നരു ഇവിടെയൊന്നരു ഒരു ട്രിപ്പ് ഉപ്പ് പെയ്ത് നല്ലൊരു മഴ പെയ്തായിരുന്നു ഞാൻ പിള്ളേരെും കൊണ്ട ആക്കാൻ വേണ്ടി വണ്ടിയ എടുത്തുകോണ്ട് ഇറങ്ങി പകുതി എത്തിയപ്പോ മഴ ഒറ്റ മഴ മഴ പെട്ടെന്ന് വണ്ടി റോഡിൽ തന്നെ ഒതുക്കി ഒരു വീട്ടിലോട്ട് ഓടി അങ് കയറി കൊച്ചുങ്ങളായിട്ട് കാരണം റെയിൻ കോട്ട് എന്റേത് മാത്രേ വണ്ടിയിലൊള്ളു പിള്ളേരുത് സ്കൂൾ ബാഗിനകതിരിക്കുവായിരുന്നു അങ്ങനെ ഓടി ഒരു വീട്ട ടികേറി
ഏ
തോന്നിട്ടാ പിന്നെ കൊണ്ടാക്കിയത്
ആ മഴ തോർന്നു അപ്പൊ താ അവര് കളിക്കാനുള്ളവര് വിളിച്ചുണ്ടായി കളി ക്കെല്ല നമ്മുടെ പാടം പാടത്ത് മീൻ പുടിച്ച് മീൻ പുടിച്ച് ചെറിയൊരു കൊളണ്ട അവിടെ അയില്ല മേൻ പുടിച്ചിട്ട് വരെ കൊട്ന്നിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് അയില് ഇടു ആന്ന് അത് വേണ്ടാ പറഞ്ഞ അയക്കൂല അത് ചത്ത് പോകൂല പാവല്ലേ
ആ കിടക്കോ അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടാത് അത് ത്ത് പോവും
ആ അധികവും ചത്ത പോവലാണ്
ആ ഇല്ലയേ മറ്റേ അത് ഇല്ല അതല്ലേ മാനത്തകണ്ണി ഇല്ല തന്ന
ഏ
ത്തണ്ണിന്ന് പറയുന്ന മീനൊക്കെല്ലേ കിട്ടന്ന്
എന്തൊക്കെയാ പലനേര് എന്താ അവരെയാര് ബിലാല്ന്നാണ്
ആഹ് ബ്രാലാ
ആ ആ ആ ഇവടെ കൊട്ന്നേന് വല്യേതൊക്കെ നല്ല ടേസ്റ്റൊക്കെണ്ട് അതിഷ്ടപ്പെടുന്നവർക്ക്
ആഹ്
അതിഷ്ടാവും ആ ടേസ്റ്റൊക്കെണ്ട് എനിക്കൊക്കെ പറ്റും പക്ഷെ അവ്ര് കുഞ്ഞ്സാനങ്ങളൊക്കെ പിടിച്ചോണ്ട്വരും
ആഹ്
എന്തങ്ങള്പറഞ്ഞെ
അല്ല അയിന്റെയൊക്കെ വല്ത് വരുമ്പഴേ
ആഹ് ആ ഇണ്ടത് ആഹ്-ആ
ഇപ്പഈ പുഴമീനൊക്കാന്ന് പറയുന്നത് അങ്ങനെയല്ലേ ലെ ആറ്റിന്നൊക്കെ പിടിച്ചോണ്ട് വരുമ്പഴേ തെകയും
അതൊരുവഴുവഴുപ്പാണ്
ആഹാ ചെലർക്കിഷ്ടപ്പെടും ഈ ആ പ്രതേകിച്ചാണ്ങ്ങളൊക്ക അമ്പലത്തിലേക്ക് അവർക്ക് ഇഷ്ടവാത് നമ്മള് പെണ്ണുങ്ങൾക്കാണ്ടി ക്കാനുള്ള മടികൊണ്ടും അതുകൊണ്ടാഒരു വെറുപ്പും തോന്നിക്കും ഹ്മ്മ്‌ എന്നാ എല്ലാം ചെ ഏത് പൊരിച്ച് കരിച്ച് ഇത്തിരി തന്നാതിന്നും
അത്ശെരി ഞാനൊക്കെപ്പ വിളിക്കാട്ടാ പോവല്ലിട്ടാ
ആഹ്-ആ
ഉം ആയിക്കോട്ടെ